ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ഏ കേൾക്കുന്നുണ്ട്
ആഹ് എന്താണ് വിശേഷോക്കെ ആഹ് കേൾക്ക്ണ്ട് എന്താണ് വിശേഷൊക്കെ
നല്ലതന്നെ
എന്തായി ഭക്ഷണം ഒക്കെ കഴിച്ച് കഴിഞ്ഞോ കിടക്കാനായോ ആഹ് കെടന്നു കുട്ട്യേളൊക്കെ ഒറങ്ങി
അയ്ശരി വേറെന്തൊക്കെ
നന്തൊക്കെ ഇങ്ങനെ സുഖായി ഇങ്ങനെ പോണ് മഴൊക്കെ ആയിട്ട് തണുപ്പുണ്ട് അങ്ങനെ പോണ് നിങ്ങള അവിടെ മഴ ആഹ് ഇപ്പൊ രണ്ട് മൂന്ന് സായിട്ട് ഇങ്ങനെ മഴണ്ട് ആ മഴയേണ് മഴ അങ്ങനെ വെയിലില്ല രണ്ട് മൂന്നുസായിട്ട് അപ്പൊ ഒരു തണുപ്പുണ്ട് കാര്യ ആയിട്ടുള്ള മഴൊന്നും ഈ വർഷം കിട്ടിട്ടില്ല
അതന്നെ നല്ല മഴ കിട്ടിട്ടില്ല ചെറുതായിട്ട് അപ്പാപ്പം അപ്പാപ്പായിട്ടല്ലേ മഴ പെയ് ന്നൊള്ളു നല്ല മഴ കിട്ടിയാലേ വെള്ളം ഇണ്ടാവുള്ളൂ ആഹ്
ആ കഴിഞ്ഞർഷം അയിന് വേണ്ടി പ്രളയൊന്നും വന്നില്ലെങ്കിലും ആവശ്യത്തിനും മഴങ്കിലും കിട്ടണ്ടേ നമുക്ക് വെള്ളത്തിന്റെ ബുദ്ധിമു ട്ട് തൊക്കെള്ള ആൾക്കാർ പ്പഴുംണ്ട്
ഏ ഇപ്പഴും നല്ല വെള്ളത്തിന് ബുദ്ധിമുട്ട്ണ്ട് വേനല്ങ്ങട്ട് ആയാലാ പുതിയേ വെള്ളത്തിന് ബുദ്ധിമു ളുകള്
ബുദ്ധിമുട്ട് ആ പക്ഷെ അതിങ്ങനെ ശരിയായി വരണങ്കി നല്ല രീതിയിൽ മഴ പെയ്യണ്ടെ?
ഇതില് മഴ പെയ്യണം മഴ പെയ്യാൻ ഞാൻ നമ്മക്കട്ട് പറ്റൂല്ല്യ.
ഇവിടെപ്പ ന്റെ ഉപ്പാടയനിയന്റെ വീട്ടിലൊന്നും ഏ വെള്ളം ഇല്ല അവർക്ക് കൊഴൽക്കിണറാണയ് അപ്പൊ അതിലൊന്നും വെള്ളായിട്ടില്ല. പിന്നെ അവര് നമ്മടെ മറ്റേ പൈപ്പ് കണക്ഷൻ ണ്ടാവുലേ? ലൈൻ പൈപ്പ് ആ അതിലും ശരിയായിട്ട് വെള്ളം വര്ന്നില്ല ദിവസൊന്നും വരില്ലല്ലോ അതില്
ആ അതന്നെ അതിലെപ്പൊഴെങ്കിലക്കൊല്ലെ വരൊള്ളൂ അതും തന്നെ ഞമ്മക്ക് ഏ പൈപ്പ് ലൈൻന്റെ വെള്ളക്കണ്ട്
ആ നിങ്ങള് ഉപോയികിക്ക്ണ്ടോ
ഇല്ല വ്ടെ ട് കണശന് ട്ത്തിട്ട് ക്ണ് വന്നിട്ടില്ല ഞങ്ങക്ക് വ്ടെ തീട്ടില്ല.
ഞങ്ങള് വെള്ളത്തിന് നല്ലോ ബുദ്ധിമുട്ടിണ്ട്ട്ടാ ഇപ്പൊ ഞങ്ങളെ വീട്ടിലിപ്പോ ഒരു വർ രണ്ടു വർഷം മുന്നേണ് കൊഴൽ കിണറ് അടിച്ച്
ഏ
ഞങ്ങളയിന്റെ മുമ്പ നല്ല ബുദ്ധിമുട്ടിണ്ട് വെള്ളം ഇല്ലാതെ അപ്പർത്ത് വീ ഇപ്പർത്ത് വീട്ടില് കുളി വക്കാനും ങ്ങനൊക്കെ പോയിണ്ട് പിന്നെ ഈ ഇതിലൊക്കെ കൊൻ്റുല്ല്യേ വണ്ടിയിലൊ വെള്ളം കൊൻ്റ്ണതൊക്കെ വാങ്ങാൻ വേണ്ടി പാത്രങ്ങൾലൊക്കെ
ആഹ് അതന്നെ അഹ് വെള്ളത്തിന്റെ കാര്യത്തില് ഭയ് ങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം ഇല്ലാതായാല്ട്ടാ
കൊയൽകെണർ അടിക്കാൻ ധൈര്യംണ്ടായില്ല പക്ഷെ വെള്ളം ണ്ടാവോ ഇല്ലേന്ന്റിയാ തകാരണയ് ധൈര്യല്ലാതെ പിന്നെ ഒരാള് പറഞ്ഞ് ങ്ങനെ എന്തായാലും വ്ടെ വെള്ളം ഇണ്ട് അങ്ങനെ പറഞ്ഞപ്പോ രണ്ടും കൽപ്പിച്ചങ്ങടിച്ച് ആഹ് അൽഹംദുലില്ല വെള്ളണ്ട് ആ ണ്ട് ഇപ്പൊപ്പ നമ്മക്ക് അത്യാവശ്യം ഉപയോഗിക്കാള്ളണ്ട് നല്ല ബുദ്ധിമു കിട്ടീണ്ട് നമ്മളെ വീട് പണിയ്ടെ സമയത്തൊക്കെ
നല്ല ബുദ്ധിമുട്ട് വെള്ള ആ വെള്ളംല്ലാഞ്ഞാ ഞമ്മക്ക് പല ബുദ്ധിമുട്ടുകളും അല്ലേ എന്താ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഇവിടൊക്കെ പിന്നെ അങ്ങനെ വല്യാ പ്രശ് നങ്ങളില്ല വെള്ളതിന്നാലും
വരെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല
ആ ഞമ്മളെ വീട്ടിലല്ല വെള്ളം ണ്ടാവൊലെ
കാരണം, ഞാന് പാട പാടൊക്കള്ളങ്ങത്തേ ഒരു സലാ. ആ അപ്പൊ പ കെണറ്റില് എപ്പൊഴും വെള്ളം ണ്ടാവും പിന്നേ പക്ഷെ ഞാൻ ന്നിട്ട് പറയും കല്യാണം കഴിഞ്ഞൻ്റെ ങ്ങള് എന്താ ഈ വീട് കാണാൻ പോണ ആൾക്കാര് വീടും ചുറ്റുപാടൊക്കെ കാണാം പോവല്ലോ അപ്പൊ ഈയാൾക്കാര് വെള്ളണ്ടോന്നല്ല നോ വെള്ള ഇണ്ടോന്നൊന്ന് നോക്കീട്ട് കാര്ണം അത്രീം ബുദ്ധിമുട്ടീണ്ട് അപ്പോ അപ്പൊ ഇമ്മ പറയും അതൊക്കെ ഇണ്ട് ആണിങ്ങള് പോമ്പോ ഇപ്പൊ അതൊക്കെ നോക്കോ അയക്കെപ്പൊ നോക്കണെങ്ങി പെണ്ണിങ്ങള് വാണം
ആ അതന്നെ എത്രേയാളുകള് ഞമ്മളെ വീട്ടില് ഞമ്മള് അങ്ങന് ത്തട് തിലന്നെ ജീവിച്ച് ട്ട്ണ്ടാവുല്ല കാരണം വെള്ളം ടേ പൈപ്പ് തുറന്നാ വെള്ളം ചാട അങ്ങനേണേയ്ക്കാരം പക്ഷെ ഞമ്മൾ കല്യാണം കഴിച്ച് ഈ വെള്ളല്ലാത്ത വിട് വേറെ വീട്ടൾന്ന് പോയിട്ട് വെള്ളം കെൻ്റിന്ന് കോരി ആ കോരി കൊണ്ട്റ അങ്ങനെയൊക്കെല്ല ഇക്കാരം ചെയ്യാ പ്പൊ പിന്നെ ഒരു വിധം ഉള്ള വീടുകളിൽ ഓക്കെ മോട്ട്റും കാര്യങ്ങളൊക്കെ വെച് ട്ട് അങ്ങനെ എടുക്ക്ന്നോരുണ്ടാവും. ആഹ് അതന്നെ, എല്ലാരും തരൂല പണ്ടൊക്കെ ആദിക്കൊക്കെ അങ്ങനെ തന്നെല്ല ഇത്. ഇപ്പൊ കൊറച്ച് ഇങ്ങണ്ടായിട്ടല്ലേള്ളൂ. വല്ലാതെ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥണ്ട് വന്നിട്ട്
അതിപ്പ ഈ ഇപ്പ ഈ ലൈൻ പൈപ്പിന്റെ ഇതൊക്കെ വന്നപ്പഴേ കൊറച്ച് എങ്കിലും കൊറ
ആ കൊറച്ചെങ്കിലും വെള്ളം ഞങ്ങള അവിടെക്കെ എന്റെ വീട്ടിലൊക്കെ നല്ല വെള്ളം ഉണ്ട് കിണറ്റില് വെള്ളംണ്ടായിരുന്നു ലാസ്റ്റി ഒക്കെ എത്തുമ്പ കൊറയായി പ്പത്ട്ടാ. ഇപ്പോ ഈ പൈ ആഹ് കോരീറ്റല്ല ഫൈപ് മോഡ് അങ്ങനെ കൊറേയൊന്നും ഉണ്ടായിരുന്നീല്ലന്ന്. വെള്ളം നല്ല കൊറച്ചൊക്കെ ഇണ്ടായിര്ന്ന്. ഇപ്പ ഞങ്ങളെ വ കെൻ റ്റിൽ വെള്ളം വെ വറ്റലില്ല അപ്പ തെന്താ നമ്മള ഈ പൈപ്പ് ലൈന്റെ വെള്ളം ഇല്ലേ അതി അടി കൂടി പോവല്ലേ പൈപ്പ് അപ്പൊ ഈ പൊട്ടീട്ട് അതിന്റെ ഇത് നമ്മളെ കെണറ്റ് വന്നിട്ടേയിറിക്കും ആഹ് പതിനാല് റിങ്ങ് വ റിങ്ങേറ്റേ എറക്കിക്ക്ണ് ഞങ്ങളെ കേ
അതെല്ലേ.
ആഹ് ആ അതൊക്കെ ആ വെള്ള അതി നിറഞ്ഞുനിക്കും ആഹ് അങ്ങനെ വന്നിട്ടേ നെറഞ്ഞു ഞ്ഞ് നിക്കും
വെള്ളത്തിന് ബുദ്ധിമുട്ട് ഞങ്ങളിപ്പോ കുടിവെള്ളാണെങ്കിലും ഞങ്ങക്ക് തീരെ ഒന്നും ഉണ്ടായിരുന്നില്ലേയ്. കിണറൂല ഒന്നൂല ആകെ. വെള്ളം ന്ന് പറിണത് ഈ ലൈൻ പൈപ്പിന്ന് വര്ന്ന വെള്ളാൺ ഞങ്ങൾ ഉപയോഗിച്ചിര്ന്നത് പിന്നെ കുടിക്യൻ അപ്പറത്ത് ഇപ്പാടെ അനിയന്റെ വീട്‌ണ്ട് അവടെന്ന് കെൺ ചെഞ്ഞു കോരികൊണ്ടരും ആദ്യമായിട്ട് ഞാൻ വെള്ളം കോരുണതൊക്കെ ഇവട്ന്നാ.
ഉം അതന്നെ നഞമ്മൾ ഒരു വിധള്ള പെണ്ണുങ്ങളൊക്കെ കെട്ടിച്ചു കഴിഞ്ഞാ പിന്നെ ഞമ്മക്ക്.
ഇപ്പൊ കോഴിക്കോട്ന്തൽ എന്നിട്ട് പിന്നെ കൊറ ആയിട്ട് ഇപ്പൊ ഞങ്ങളെ വീട് വീടൊക്കെ വെച്ച് പുതിയ പുതിയ വീടൊക്കെ വെച്ചാ ഇ ഇവിടെ പഴയ തറവാടായിയിരുന്നു അപ്പൊ അത് പൊളിച്ച ട്ടണ് പിന്നെ അവിടെ തന്നെ വീട് വെച്ചത് അ പ്പൊ ആ വീടൊക്കെ വെച്ചേനേഷാ ഇപ്പഴാണ് വീട്ട്ല് നമ്മള് ഇത് വെച്ച് ഫിൽറ്റർ ഇണ്ടല്ലോ ആഹ് അത് വെച്ച അപ്പൊ പിന്നെ നമ്മള് ഈ കൊഴലീത്ത വെള്ളം തന്നെ
ആഹ് വേഗം നല്ല നെലും ബാത്റൂമും ഒക്കെ നല്ല ക
ആഹ കളറ് പിടിക്കു ആ അതാണ് അപ്പൊ ഇതാ വെച്ചിക്ണ് കുടിവെള്ള
എത്ര വൃത്തിയാക്കിയാലുംവൃ വൃത്തിയാക്കാത്ത മാതിരിയാണ് ഈ കര കോയലിത്ത വെള്ളങ്ങൾ ചെല കൊയലിത്തെ വെള്ളങ്ങൾ ചിലത്
ആ ഇവിടെ. ഇ ഇവിടെപ്പോ ഞങ്ങളിപ്പോ രണ്ട് വർഷമായിട്ട് ഉപയോഗിച്ചിട്ട് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ കറ വെര്ണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ വെച്ക്ണത് കുടിവെള്ളത്തിന്റെ അവിടെ മാത്രമേ വെച്ചിട്ടുള്ളൂ മുഴുവൻ
ആഹ് ഫിൽട്ട്ർ വെച്ചിട്ട്ണ്ടാവൊള്ളു
ആഹ് പക്ഷെ മുഴുവനായിട്ട്ള്ളത് വെക്കണം കാരണം ഏ് ഇങ്ങനെ കറ പിടിച്ചിട്ട് നമ്മളിപ്പോ
നമ്മൾക്ക ഇപ്പ ഞമ്മളെ കൊണ്ട് ഇപ്പ എന്നും ഒരച്ചരച്ച കൈയിന്റെ ഇത് എല്ലു വേറിട്ണത് വേറേ
അതെ
എന്നും നമ്മളെ കൊണ്ട് കൊല്ലം ഒരു മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പോ ഇങ്ങനെ ടയേസുംതൊക്കെ.
ആഹ് മാറ്റാൻ പറ്റില്ലല്ലോ ആഹ് പിന്നെ അത് മാത്ര അത്രല്ല ഇപ്പ ഇത് വെക്കാനുള്ളത് കാശ്ണങ്ങള്ളോ അപ്പൊ അത്. ച്ച് ഇനി മറ്റേത് വെക്കാ കൊറച്ചും കൂടെ പൈസയാവും അപ്പൊ പിന്നെ അതും അതിന് വെക്കണം അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യ. പിന്നെ കുട്ടികൾ ഇങ്ങനേ വലുതാവു ബഴേ അവര് സ്കൂൾപോ അപ്പ അവര്ക്ക് ഫീസ് ഇണ്ട് അട കണം അങ്ങനെ എന്തേലുക്കെ ആകുമ്പോ നമുക്ക് എല്ലാത്തിനും കൂടെ എത്തല്ലല്ലോ.
എല്ലെങ്കിലും ഇപ്പൊ മഴ അങ്ങനെ മഴ അങ്ങെ നിന്ന് വെൽ ഇങ്ങനെ വന്നാല് എന്താ. ചൂട് മഴഭൂമിക്ക് തട്ടിക്കണ എന്നുള്ളൊരു ഇതില്യല്ലോ ഇപ്പോ ഇപ്പത്തെ കാലാവസ്ഥീല്‌ അങ്ങനല്ലേ മഴ ഇങ്ങട്ട് പെയ് അത് വെയില ഒന്നും കണ്ട് അച്ചോ അന്ന് ചൂടാണ്ക്കാരം മയ ആഹ് തോന്നുന്നല്ലല്ലോ ഒരു വെയിലും കണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചൂടിച്ചിട്ട്ക്ക്‌ണ് അപ്പൊ ഇത്ര ദിവസം നിന്ന് മഴ പെയ്തിട്ട് ഭൂമി മഴ എത്താത്ത പോലെയാണ് അപ്പത്തെ ഒരു ചൂട് എന്തൊരു ചൂടാനെയേക്കാരം. പറയാനണ്ടാ ചൂടിന്റെ അവസ്ഥ ഞാൻ പറ ഇപ്രാവശ്യക്കെ നല്ല
ചൂട് ആ നോമ്പ് കഴിഞ്ഞിട്ട് ആ സമയത്ത് നോമ്പ് ആവാതിെ
അന്നോ ആ അതന്നെ നോമ്പിൻ ന്നാലും കൊറേഒക്കേ ചൂടും കൊറേഒക്കെ മ് - -
കഴിഞ്ഞിട്ടാണ് പിന്നെ നല്ല
നല്ല ചൂട്ക്ക്‌ണ്ട് വന്നത് അല്ലെങ്കിലും ഇപ്പ തന്നെ ഈ മഴ പെയ്യണ അവസ്ഥ റ്റത്തി തന്നെ ഒന്നു നോക്കാണെ ഈ ചൂടിന്റെ ഒരവസ്ഥ. മഴ അങ്ങട്ട് രണ്ടീസം പെയ്യാതെ അങ്ങ് നിന്നാ ചൂട് തൊടങ്ങി.
ആഹ് കുട്ടികളൊന്നും പുറത്ത്കറക്കാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ മോന്റെ മേലൊക്കെ സാധാരണ ചൂട് ചെറിയ ഇത് വരുല്ലോ അത് പൊന്താറുണ്ട് പക്ഷെ ഇപ്രാവശ്യത്തി ചൂടിന് വല്യയ കുരുക്കൾ പോലെ ആകെ മേല് മുഴുവനും. കാണാൻ പറ്റിണ്ടായിരുന്നില്ല. ആഹ് ഏ നമുക്ക് സാധാരണചൊ തരിതരി പോലെ പൊദ്ണത് അത് അവന വരാറുണ്ട് അത് വരാറുണ്ട് അത് പിന്നെ നമ്മള് ചൂടിനൊക്കെ ചെലേരുത്തരെ ശരീരത്തിന്റെ ഇതാ പക്ഷെ ഇത് പ നെ വല്യേ വല്ല്യേ കുരുക്കൾ മേൽ നറയെ ചോപ്പ് കളറായിറ്റ് പേടി ചെയ്യന്നട്ട് ഇക്ക പറയ ഡോക്ടർ കാണിക്കണംന്നൊക്കെ ചോദിച്ചു പിന്നെ അങ്ങനെ ഞാൻ അവനെ പുറത്തിറക്കാതെ അത്പന്നെ ഇര്ത്തിട്ട് അങ്ങനെ അവനാണെങ്കി ഇങ്ങനെ സൈക്കിള് ചൗട്ടും
ഇപ്പൊ പെയ്തീലാന്ന്ണ്ടങ്കി എ സി ഇട്ടിട്ട് കെട്ക്കണം രണ്ട് സൊക്കെ മ വെയിൽ ഇങ്ങനെ വന്നാ തണു പ്പ തൺക്കണന്ന്ണ്ടെങ്കി വാർപ്പിന്റെ വീടേൾഒക്കെ അല്ലാഞ്ഞാ പറ്റൂല
ഇന്തന്നെ എ സി ല് ചൂടും ഇള്ള കുട്ട്യളാണെങ്കി എ സിൽ ഇങ്ങനെ കെടക്കുമ്പോക്കെ മാറും പക്ഷെ ഇങ്ങനെ പൊന്തിയപ്പഴേ നല്ല പേടിച്ചരുന്നി ഇപ്പിന്നെ അവനെ പൊറത്ത് ആഹ് കാരണം ആ പിന്നെ അവനാണെങ്കി പൊറത്തറങ്ങീട്ട് സൈക്കൾ ചൗട്ടാനും അയ്നൊന്നും ഞാൻ പിന്നെ വിട്ടേർന്നില്ല്യ കുട്ട്യാൾക്ക് പറയുമ്പോ അവർക്ക് അവധിക്കാലാണ് പക്ഷെ പുറത്ക് കളി ൻ വിടാത്ത അവർക്ക് ഇത് പരാതി പക്ഷെ അകെത്തന്നെ. തിന്നാ മതി പിന്നെ അവനാണെങ്കി ഒരു രണ്ട് പായക്കെട്ന്നൊരു ഇതുണ്ട്. ഒരു ഉള്ളിലൊരു ഡ്രസ്സ് ഇട ആ ഉള്ളിലൊ രു ഡ്രസ്സ് ഇട ന്ന്ട്ട് അയ്ന്റെ മോള്ള് ഒരു കോ പോലെ ഒരു വേറെ ഡ്രസ്സ് ഇട ക്കഒരു മോഡലും ആ അത് പറഞ്ഞ് പറഞ്ഞ് ആ ഭാഗങ്ങള് മാത്രണ് ഇത് പൊന്തിക്ക്ണ് ഈ രണ്ട് കുപ്പായിടട്ടാ അത്രയും ഭാഗം മാത്രഇത് പൊന്തിക. അങ്ങനെ പറഞ് പറഞ്ഞിട്ട് പിന്നെ കുട്ടി കൊറച്ച് ദീസൊക്കേ പ്പായിടാതെ അകത്തന്നെ ഇരുത്തിയിട്ട് അങ്ങനൊക്കെ ആയിട്ട്. മാറി ഉം. അതന്നെ ആൾക്ക് ചൂടും ഓവറ് പറ്റൂല തണു
ഓവർ പറ്റൂല ചല ആൾക്കാർക്ക് അങ്ങനെ ഇണ്ടാവും ഓവർ പറ്റൂല ഒന്നും
ആവുമ്പോ എന്താണ് ഇങ്ങനെ എന്തെലൊക്കെ പൊന്തും തണുപ്പോ വറായ കൂടുതലായി കഴിഞ്ഞാ അപ്പോ ഭയങ്കര വെറയല് ഇപ്പ രാവിലേ സ്കൂളി പോ ബോ വെള്ളം ചൂടാക്കിപ്പി പിന്ന കൊണ്ട് ആഹ് കുളിക്കാന് എന്ത വച്ചാല് ച കുറച്ചിട്ട ഞാൻ മുഴുവൻ വെള്ളം ചൂടാക്കൂല്ല ഒരു കപ്പ് വെള്ളക്കെ ചൂടാക്കിയിട്ട്. ഇതില് കൊടുന്ന് ഒഴിക്കും ആഹ് അപ്പൊ ഒന്ന് ആ തണവ് വിടീകെല്ലോ ആഹ് ആഹ് ഇപ്പോഴന്നിട്ട് എന്താ നിന്ന് വിറകുക ചെയ്യാ കുളി കഴിഞ്ഞാല് നിന്ന് വിറ എന്നിട്ട് പറയും എനിക്ക് ഓക്കാനിക്കാൻ വര്ന് എന്നൊക്കെ പറയും രാവിലെ സർദി. ക്കാ മരന്ന് തണുപ്പു തണുപ്പ് കൂടി അങ്ങനെഒക്കെ പറയും ആഹ് അ ഞങ്ങള്ൾ ഊട്ടിക്ക് ടൂർ പോയിട്ടാണ് അവൻ അവന് ആ തണുപ്പൊന്നും പറ്റിണ്ടായിരുന്നില്ല.
ആ.
മൂ രണ്ട് കുപ്പായട്ടോട്ത്ട്ട് ഒക്കെണ് ന് ് പറയുന്നിട്ട് ങ്ങനെ നിന്ന് വറച്ചിട്ട് ഷർദിച്ച് അങ്ങനെക്കെ. ആഹ് ന്നാ ചൂടാണെങ്കി ചൂടും പറ്റില്ല ശരീരത്തിന് അങ്ങനെ ആഹ് അവന് തീര തടില്യേ
ആ.. ആരോഗ്യല്ല ഞഅങ്ങനെ തന്നെയാണ് വേറെ- എന്റെ മക്കള സ്ഥിതി അതന്നേണ് ആരോഗ്യം റിഞ്ഞതില്ല ഒരു പനിങ്ങണ്ട് വന്ന കയ്ഞ് കഥ. അപ്പൊ പിന്നെ ഓര് എത്ര വൽതാണെങ്കിലു ഉം.... ഹി....
ഉ.. ശരി ന്നാ ട്ടാ ഞാന് പിന്നെ വിളിക്ക ആഹ! ശരി ആഹ് ആഹ്
ആഹ്